ഹലോ
ആഹ് സുഖാണോ
ആഹ് സുഖം അവിടെയോ
ആഹ് ഉം സുഖം കുഴപ്പല്ല
ചോറ ഇങ്ങനെ പോകുന്നു ഭക്ഷണക്കായോ
ഓ ആയി ആയി ആയി അതൊക്കെ രാവിലെ ആവും
സ്കൂളിലൊക്കെ പോകാനുള്ളതോണ്ട് വേഗ ആക്കുവയിരിക്കലേ
ആഹ ആഹ് അതന്നെ രാവിലെ ആയി അവരെല്ലാം പറഞ്ഞു വിട്ടു ഹുസ്ബന്റിനെ പറഞ്ഞു വിട്ടു ഇപ്പൊ ഫ്രീ ആയി ഇങ്ങനെ വീട്ടില അത്യാവശ്യം പോച്ച വിച്ചലും പത്രം കഴിവലും എല്ലാം കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നു
ആ ഓരോെ സ്കൂളിലും പണിക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വൈകുന്നേരം വരെ ഫ്രീ ആണ്
ആ ആന്നാന്ന് ചെല ചെല നേരത്തെങ്ങ് ബോറടിക്കും എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ പിന്നെ ആ ചില ദിവസങ്ങളിൽ നല്ല എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ഒരു ബോറടി വരത്തില്ല
അതെ
അത്യാവശ്യം കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നോ ക്കി നോക്കി നിക്കും ഒരുപാട് അങ്ങനെ ഇല്ല ആ വാർപ്പിന്റെ മണ്ടയില് കുറച്ച് മുളവ്, തക്കാളി വെണ്ടയ്ക്ക, പയറ് വലിയ നീളമുള്ള പയറ് പിന്നെ താഴെ മത്തൻ ആ കുമ്പളങ്ങ, വെള്ളരിക്ക അങ്ങ് ഒരു ആ എല്ലാം ഒരുപാടങ്ങില്ല നമ്മടെ വീട്ടിലാവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ആഹ് അത് കിട്ടുന്നുണ്ട് അത് കിട്ടും
അപ്പൊ അതൊക്കെ തന്നെ നോക്കി നിക്കുമ്പോ രസ് സാ ആണല്ലോ ഞമ്മള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാധനം അങ്ങനെ കാണുമ്പം തന്നെ ഒരു മനസ് സിനൊരു സുഖ
ആഹ് ആന്നാന്നാണ് ആന്ന് പിന്നെ ചീരയുടെ സമയമാവുമ്പോ ചീര വയ്ക്കുവായിരുന്നു
ആഹ് ആ ചീരക്കങ്ങനെ സമയ ഒക്കെ ഉണ്ടോ വെക്കാനെ
ആ ചീര ഈ മഴ സമയത്ത് ആ ചീര വെച്ച നശിച്ചു പോകും മഴയായി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പുഴു അരിച്ചു പോവും പിന്നെ അത് ചീര പിന്നെ ന പിടിക്കത്തില്ല ഒരുമാതിരി എല്ല് കണക്കായിപ്പോ പക്ഷെ അല്ലാതെ ഉണ ക്ക സമയത്താണെങ്കി ചീര നന്നായിട്ട് പിടിക്കും തഴച്ചു വളരും നല്ല നല്ല വെള്ളവും ഒരു ചാണകത്തിന്റെ നമ്മുടെ പശുവിന്റെ ഗോമൂത്രം ഉണ്ടല്ലേ അതൊക്കെ ഡയലയൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ ചീര നന്നായിട്ട് പിടിക്കും
ഏ
പിന്നെ അത്യാവശ്യം ഒരുപാട് പച്ചക്കറികളൊന്നും പുറത്ത്ന്നും വാങ്ങിക്കാറില്ല തക്കാളി അല്ല ഉരുളക്കിഴങ്ങ്, സവാള, കാബേജ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പുറത്തുന്ന് വാങ്ങിക്കും കാബേജ് പക്ഷെ വെച്ചിട്ടും ശരിയാവുന്നില്ല ആ അത് ഒരു ചേർ കുഞ്ഞൊരെണ്ണയ പിടിച്ചോളൂ ആ നല്ലതായിട്ട് വലുതായിട്ട് പിടിച്ചു വരുന്നില്ല
ആഹ് ആ മറ്റേ ഫ്രൂട്ടുകൾ അങ്ങനെ എന്തെങ്കിലു ഒക്കെ ഉണ്ടോ
ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഇപ്പം ഒരു അവക്കാടഡെ ഉണ്ടല്ലേ
ആഹ് ആഹ്
അല്ല അവയ്ക്കാഡെ എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലേ അതിപ്പം രണ്ട് ആ പിങ്കു കളർള്ള ആ അത് ആ അതിപ്പം ഒരെണ്ണം ഞങ്ങള് പിച്ചി ജ്യൂസ് അടിച്ച് കഴിച്ച് ഇനി രണ്ടെണ്ണം നക്കുന്നു പിന്നെ അത്ണ്ട് പിന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടല്ലേ ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് ഏ പിന്നെ ഏ ഇപ്പൊഴത്തെ റബ്ബൂട്ടാൻ ഉണ്ട് ആ ആ ആഹ് റബ്ബൂട്ടൻ ഉണ്ട് ആ അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് പിന്നെ ഒരു ഇലന്ത ക്ക അറിയാവോ കസ്റ്റാഡ് ആപ്പിൾ എന്നും പറഞ്ഞേ
കേട്ടില്ല ആദ്യ ആയിറ്റ കേൾക്ക എലന്തക്ക ആപ്പിൾ എന്നുള്ള
അതാ ആഹ് ഹ ഹ പ്രാർത്തിക്കന്നൊക്കെ പറയും ആഹ് അത് കൊച്ചുങ്ങക്ക് കൊച്ചുങ്ങൾക്കൊക്കെ പഠിക്കാനുണ്ട് കസ്റ്റേർഡ് ആപ്പിളന്നും പറഞ്ഞു ആഹ് അതുണ്ട് അതിപ്പോ അതിന്റെ സീസൺണ് ആഹ് അതിന്റെ സീസൺാടപ്പം അത് ഒരുവിധം കഴിച്ചു തീർന്നു
ഏഹ് അപ്പൊ അത്യാവശ്യം രസമാണല്ലോ നമ്മളെ വീട്ടിലിങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവകുമ്പോൾ
ആഹ് അത്യാവശ്യ സാധനങ്ങളുണ്ട് ഹസ്ബൻറാ കൂടുതലും നോക്കുന്നത് രവിലെ ജോലിക്ക് വന്ന് ആഹ് ഞാൻ പോയിന്ന് എന്തൊക്കെ ഓടെ എന്തൊക്കെ പിടിച്ചെന്ന് നോക്കും
ക്ക അവസ്ഥ തന്നെ നമ്മുക്ക് മണ്ണിൽറങ്ങാൻ മടിയ പക്ഷെ ഉണ്ടായി കഴി അതൊക്കെ നോക്കാനും കിട്ടുന്നാനുംക്കെ മുന്നിലേ നമ്മളാ ഉണ്ടാവുന്നത്
ആഹ് അന്നേരം പറയും ആഹ് അവകാശം പറയാ ബന്തന്നന്ന് പറയും
ഞമ്മളെ വീട്ടില് താങ്ങ ഉണ്ടാക്കിരുന്നു കൃഷികള് ഫ്രൂട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കൃഷികള് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിരുന്നു അതൊന്നും തിരിഞ്ഞു നോക്കൂല്ല പക്ഷെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കാണാനും നൊക്കെ പോയോക്കും ആഹ് സണല്ല നമ്മളെ വീടിന്റെ മുറ്റത്തി ഇങ്ങനെ നിറയ ഉണ്ടായി നക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ
ഉം നമ്മ നമ്മുക്ക് നമുക്ക് കൃഷിഭവനീനെ തിരനനെ ഉണ്ടല്ലോ തിരിനന കൃഷിന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് സൂപ്പറാണ് കേട്ടാ അങ്ങനെരു സംഭവം നിങ്ങൾക്കിടെ ആഹ് ഭാഗത്ത് അങ്ങനും വരുവാണെങ്കിൽ അത് വാങ്ങിച്ചും അത് ആഹ് സംഭവം വാർപ്പിന്റെ മണ്ടയിൽ ചെയ്തു കഴിഞ്ഞ മ ഷീറ്റിട്ട ഷീറ്റ് ഇട്ടിട്ടുണ്ടോ ഉം മുകളിലേ ഷീറ്റ് ആഹ് ഷീറ്റ് ഇട്ടി കില്ലെങ്കിൽ അവിടെ ചെയ്താ സൂപ്പറ ആായിട്ട് കായകളും കിട്ടും നല്ലതാണ് നല്ല നമുക്ക് അവര് തരുന്ന തൈകളും നല്ലതാണ് ആഹ് ഒരു നാലായിരം രൂപ നമ്മൾ അടക്കണം അന്നേരം അവര് പൈപ്പെല്ലാം കൊണ്ട് വെക്കും പൈപ്പ് കൊണ്ട് വെച്ച് മുപ്പത് കവർനാത്ത് ആഹ് മണ്ണില്ല മണ്ണില്ലാതെ ആഹ് ചകിരിച്ചോറാണ് ചകിരിച്ചോറ് വെച്ച് തിരിയും വെച്ച് കൊണ്ടു തരും അന്നേരം നമ്മളാ പൈ പ്പിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അന്നേരം ആ പൈപ്പിൽ തന്നെ ഈ തിരിവെച്ച് ഈറിനായി ഈറിനായി ഈറിനായി എപ്പഴും അതങ്ങ് നനവായി രിക്കും പി ആഹ് പിന്നെ അങ്ങ് ഭയങ്കര ചൂടാവുമ്പം മാത്രം നമ്മളൊരിച്ചിരി വെള്ളൊഴിച്ച് കൊട് ത്താ മതി പക്ഷെ നല്ല പിന്നെ നമ്മള് വളം ചെയ്യണം
ആഹ്
വളം ചെയ്യണം നമ്മള് അതിനെ കൂടെ കൂടെ നോക്കണം അതിനകത്ത് എന്തെങ്കിലും കീടങ്ങളുണ്ടോ ന്നൊക്കെ നോക്കണം അതിനനുസരിച്ച് നമ്മള് നമ്മള് കൂടെനിന്ന് നല്ല നല്ല രീതിയിൽ നോക്കിയാ മാത്രം നോക്കിയാ നല്ല ഫലം കിട്ടും ആഹ് തക്കാളിയൊക്കെ എനിക്ക് എത്ര കിലോ കിട്ടിയെന്നറിയാവോ പക്ഷെ നമ്മള് വെ വെച്ച് കഴിഞ്ഞാ അത്രേം കിട്ടുന്നതൂല്ല
ആഹ്
ചെരിയും പിഴയും അവിട്ന്ന് തന്ന തയ്യും വളവും എല്ലാകൊണ്ട് ചെയ്യുമ്പഴേത്തേന് നന്നായിട്ട് ഫലം കിട്ടും തക്കാളി ഞങ്ങക്കും ഞങ്ങക്കും തക്കാളി പത്ത് പത്ത് മൂട് ആഹ് വെണ്ടയ്ക്ക പത്ത് മൂട് മൊളക് പത്ത് മൂട് അങ്ങനെ മുപ്പത് മൂടാണ് കിട്ടിയത് അതിനകത്തൊക്കെ ന ല്ലാ കായ്ഫലങ്ങളായിരുന്നു ഇഷ്ടംപോലെ അവസാന ചെല നേരത്ത് നമുക്കങ്ങ് ദേഷ്യോം വരും കാരണം നമ്മ കൊണ്ട് കൊടുക്കണ്ടെ പൊറത്തു കൊണ്ട് കൊടുക്കണ്ടെ ചന്തേല് കൊണ്ട് കൊടുക്കും ആ ചന്തേല് കൊണ്ട് കൊടുക്കുമ്പോ അവര് കൊറെ ഡിമാൻഡ്ടേം ചെയ്യും അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ആക്മ്പോ നമ്മളോയ്ക്കും പുല്ലിപ്പവേണ്ടായിര്ന്ന് എന്ന് ചിന്തിക്കാം നമ്മ അത് കാരണം ഇപ്പ ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മടെ ആവശ്യത്തിന് വേണ്ടി മാത്രം മതി അല്ലാതെ നമ്മളിനി പൊറത്ത് കൊണ്ട് കൊടു കൊണ്ട്പോയി കൊട്ക്കുമ്പോ അയ്യോ അത് അവിടെ ഇച്ചിരി പൊട്ടിയിരിക്ക്ന്ന് ഇവിടെ പൊട്ടിയിരിക്ക്ന്ന് അങ്ങനെയൊക്കെ കേക്കുന്നെ എന്തിന് അതുകൊണ്ട് എല്ലാ ഈ രണ്ടാ മു മൂന്ന് മൂടാ കൊണ്ട് കൊടുക്കണ്ടല്ലേ ഇത് നമ്മള്പ്പ നമ്മടെ ആവശ്യത്തിനുള്ളതേള്ളൂ അത്യാവശ്യം നമ്മടെ ആവശ്യത്തിന്ള്ള പച്ചക്കറികളെല്ലാം വീട്ടി ഇണ്ടാക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഫ്രൂട്സ് ന്ന് പറയാ ഇതുപോലെ അതൊക്കെ സീസൺ സമയത്തുള്ള സാധനങ്ങല്ലേ ആഹ് സ്ഥിരം പിടിക്കുന്നൊന്നല്ലല്ലേ ഇപ്പൊ റബൂ ട്ടാൻ ഇപ്പൊ കഴിഞ്ഞതേ ഒള്ളൂ റംപൂട്ടാൻ കഴിഞ്ഞു ഒരെണ്ണത്തി ഒരെണ്ണത്തി പിടിച്ച് വരുന്നതേ ഒള്ളൂ
ഏഹ് അപ്പൊ ഇനിയും ഇണ്ടാവാൻ ഇണ്ട്ലെ രണ്ട് തെയ്യാ
ആഹ് മൂന്ന് തൈയ്യുണ്ട് അത് നമ്മള് നട്ടതൊന്നല്ല ന നട്ടത് പക്ഷെ പിടിച്ചതൂല്ല നട്ടത് ഒണങ്ങിപ്പോവേം ചെയ്ത് നടാതെ നമ്മള് കു കുരു വീണ് കിളിക്കുവല്ലോ നമ്മള് കഴിച്ചേന്റെ ബാക്കി ആഹ് അങ്ങനെ കുരു വീണ് കിളിച്ചതാണ് പിടിച്ചത് അതിനകത്ത് രണ്ടിടത്തിലും മൂന്നിടത്ത്ണ്ടായിരുന്നു അത് ഒരെണ്ണത്തി പിടിക്കുന്നില്ല അതിനി ആൺ ആൺണെങ്ങാനും ആണോ അറിയാവെയ്യ ബാക്കി രണ്ടെണ്ണത്തിലും ഒരുപോലെ പി ടിച്ചതാണ്ത് ആ ആയിരിക്കും ആയിരിക്കും അതുകൊണ്ടായിരിക്കാം പക്ഷെ ബാക്കി രണ്ടിടത്തും പിടിക്കുന്നുണ്ട് അതിനകത്ത് മാത്രം പിടിക്കുന്നില്ല പിന്നെ ആഹ് പിന്നെ മുന്തിരിങ്ങ നട്ടിട്ടുണ്ട് അതിനക ത്ത് രണ്ട് കുഞ്ഞ് രണ്ട് കൊല പിടിച്ച് പിടിച്ച്
ഏഹ് അങ്ങനെ പന്തലാക്കി വെച്ചതാ
ത്തിക്കൊണ്ടോയി ആഹ് പന്തലാക്കി ഉം ഇത് നമ്മള് ആഹ് വല കെട്ടി വല കെട്ടീട്ട് അയിൻ്റെ മണ്ടേ പലർത്തി പടത്തി ആഹ് ഹസ്ബെൻ്റാണെല്ലാം
അങ്ങനെ ഒരാളാണ്ടെങ്കി സുഖാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങൻത്തൊക്കെ പക്ഷെ ഇൻക്കി എറങ്ങാന് എന്തോരു എന്താ പറയാ ഒരു ഇട്രസ്റ്റ് ഇണ്ടോ ച ഇണ്ട് ജേ ഇണ്ടാവൂലാന്ന്
ത്തോതല്ല ആഹ് ആഹ് ചന്നപ്പളാത് അതിനുസരിച്ച് ആഹ് അത് അതിനുസരിച്ച് നമുക്ക് പൈസ ചെലവും കൊണ്ട് നമ ക്ക് വളൊക്കെ നല്ല രീതിൽ വാങ്ങിച്ചട്ടുണ്ടെങ്കിലേ മാത്രേ നിക്കത്തോള്ളൂ ല്ല നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മള് പെണ്ണുങ്ങൾ ചെയ്യും നടും ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കും ആഹ് വെള്ളം ഇറ്റെച്ച് കൊടുക്കും പിന്നെ ആഹ് പിന്നെ നമ്മുടെ നമ്മുടെ അടുക്കളയില വല്ല വേസ്റ്റുണ്ടങ്കി കൊണ്ടിട്ടു
ആഹ് അതെ ഇതിനൊക്കെ ആഹ് മെയിനായിട്ട് ആണുങ്ങൾ തന്നെ ഇതിനൊ ഇൻട്രസ്റ്റ് കാട്ടിറങ്ങു പിന്നെ ചെല പെണ്ണ്ങ്ങളൊക്കെണ്ട് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന
നമ്മള് യൂട്യൂബിലൊക്കെ കാണുന്നില്ലേ ഓരോ പെണ്ണുങ്ങൾ ചെയ്യുന്ന കൃഷികള് ഓഹ് ഇത്തരം കൃഷികളാ
കാണുമ്പോ തന്നെ അത് എന്തൊക്കൊ കൊതിയാവും കാരണം റോഡുളക്കേ രുപാട് തരം ഫ്രൂട്ട്സുകള് അവര് കൃഷി ചെയ്തിട്ട് പറിക്കുന്നതൊക്കെ
ആഹ് വയനാട് ഭാഗത്തോട്ട് ഒരു പെണ്ണും ഒരു പെണ്ണിന്റെമ്മയും എല്ലാം കൂടെള്ള ഒരു യൂട്യൂബിന്റെ വീ ടിയോ തെല്ലാം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാ ഫ്രൂട്ട്സുകളാ അവര് പറിച്ചെടുക്കുന്നത്
ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ യൂട്യൂബിലങ്ങനെ കാണരോന്ന് ഉം അത് കാണും കാ ആഹ് പൂതിയാവുണ്ടാക്കേണ്ടിന്നു ഉം എടാ നടക്കന്ന് ഞാൻ പറയൂ അനി വീട് വെക്കുന്ന വെക്കുന്നുണ്ടെങ്കിൽ തറടുന്ന സമയത്തന്നെ- അതിന്റെ ചുറ്റിലായിട്ടൊക്കെ കൃഷികൾ ചെയ്തു കൃഷി- ഉണ്ടാക്കി വെക്കണംന്ന് പറിം ഞാൻ തയ്യളൊക്കെ കുഴിച്ചിട്ടിട്ട്- കൊണ്ടടക്കണംന്ന് പറിം ഞാൻ അങ്ങനെയാകുമ്പോ ഞമ്മളെ വീട്- കൂടിയിരിക്കും എന്തായാലും രണ്ട് ചിലപ്പായപ്പോ- എന്താറ്യോ ഒരു മീഡിയം സൈസില് പോവാണെങ്കിൽ നമ്മള് ഒരു രണ്ട് മൂന്ന് കൊല്ലൊക്കെ എന്തായാലും പിടിക്കും വീട് കൂടണങ്കില്- അപ്പോ ആപ്പിൾ തൈക്കൊക്കെ ഒരു വിധത്തില ആയിട്ട് സെറ്റായി കിട്ടും കൃഷികള്- അത് ഞാൻങ്ങനെ പറയലുണ്ട് അനിയത്തിക്ക് വീട് പണിയെടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഓളോട് എപ്പോഴും പറയും- അവിടെ മുന്നിലും ബേക്കിലക്കെയിട്ട് റംമ്പുട്ടാന്റെ തയ്യൊക്കെ കൊണ്ടോയി കുഴിച്ചിട്ടൊട്ത്ത്-
നടണം കാരണം നമ്മള് വീട് പണി നട മ്പോ ആളുകൾ ചവിട്ടി തേപ്പി അത് അങ്ങനെയൊക്കെ ചെയ്യന്ന് നശിച്ചോകും-
ന്നെ മുറ്റത്തായിട്ടല്ല കൊറച്ചൊന്ന് വിട്ടിട്ട്- ഒന്ന് കൃഷിയൊക്കാക്കിട്ട് ആഹ് ഞാങ്ങനെ പറയലണ്ട്-
ആഹ് ആഹ് ആഹ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞോ?
ആഹ് എല്ലം കഴിഞ്ഞ്-
ആഹ് മക്കളൊക്കെത്ര-
ഇല്ല-
ആഹ് ആഹ് ആഹ് പിന്നെ അനിയത്തിക്ക് അടുത്ത് തന്നെ വീട് വെക്കുന്നത്-
ആഹ് ഓൾക്ക് അല്ല ഓള് ഹസ്ബൻറിന്റെ വീടിന്റെ അടുത്ത് തന്നെയാ തറവാട്- ന്റെടുത്തന്നെ അപ്പോ ഓൽക്ക് നോക്കും ചെയ്യാലോ വീട് പണി നടക്കുമ്പോ കൃഷി ണ്ടെങ്കിൽ നോക്കും ചെയ്യാലോ വീടിന്റെ അടുത്തന്നെ ആയാല്- ഉം ന്നാ ഞാൻ വിളിക്കാട്ടോ ഇല്ല ഞാൻ വിളിക്കാ-
ഓക്കെ-
ആഹ്